ഹലോ കേക്കാവോ ആഹ് ഓ ഹ് മ്.. ചുമ്മാരിക്കാ യിരുന്നു ഉച്ചയിഞ്ഞ് എന്തെടുപ്പായിരുന്നു
ഞങ്ങള് ഭക്ഷണൊക്കെ കഴിഞ്ട്ടൊള്ളൂപ്പൊ ഓ.. ഉം നേരത്തെ ല്ലാരുക്കെ ആളു പാടും കൂട്യേപ്പള് ഇന്നൊര് കേക്കുമുറ്യേക്കെണ്ടായിനി അങ്ങനെ നേരം പോയ്‌ ആ ഹ് ബർത്ത്ഡേല്ല മറ്റേ എ ഏട്ടത്തിന്റെ കുട്ടിന്റെ പ്ലസ്റ്റുന് ഫുള്ളേപ്ലസിറ്റീറ്റ്
അ.. ആ.. ഹ്
അതെന്നെ
മ്.. മ് ബിന്ന്ലാരൊക്കെ ണ്ടായിര്ന്നു
ഏ..
വിരുന്തുകാരൊക്കെ ഉണ്ടായിര്ന്നൊവീട്ടി
വീട്ടില് ഏട്ടത്യേളക്കണ്ട് ഏട്ടത്തി ഒര ഞ്ചത്തൊക്കെണ്ട്
ഹാ. ഹ് എല്ലാരും കൂടെ നല്ല ബഹളാ യിരിക്കുല്ലേ
ഓ ബഹള
ഹും.. വെക്കേഷം തീരാറാവൂല്ലേ
ആഹ് വെക്കേഷം ന്നാ അല്ലല്ല വല്യേ കുട്ടി ആറില
മ്. ഹാ രണ്ടു പേരാണ്. ഉം ഒരാൾ കുഞ്ഞാണേ പ്പൊ ഉറങ്ങുന്ന ടൈമൊക്കെ ഫ്രീ ആവും.
ആ ആ ആ കുട്ടികളൊറങ്ങിയതാണല്ലോ ല്ലേ?
ഒരാള് ഒരാളെ ഒള്ളു. ഭക്ഷണോക്കെ കഴിഞ്ഞിരിക്കുവായിരുന്നു ഉം നേരത്തെ നേരത്തെ കഴിഞ്ഞു.
ആഹ് അയിന് ഉം ന്നലെ ബിരിയാണി വെചേന്റെ ഒണ്ടാര്ന്നു. മൂത്തയാക്ക് ബിരിയാണിയൊക്കെ ഇഷ് ട്ടൊള്ളൊണ്ട് അവന് കൊടുത്തു. പിന്നെ നമ്മള് ചോറ് വേറെ വെച്ച്. ആഹ മീൻകറിയുണ്ടായിരുന്നു ആഹ മീൻകറി ഒണ്ടായിരുന്നു. തോരൻ ഉം
ഒക്കെ വെലല്ലേ മീനൊക്കെണ്ടോ?
ആഹ് വെലയാണ് നമ്മള് ഇടക്കൊക്കെ വാങ്ങിക്കുവേ? ന്നെ നി ഇബ്ടെങ്ങനെ നിർബന്ധഇല്ല ചിലപ്പോ വാങ്ങിച മൂന്നാല് ദിവസത്തേക്ക് എടുക്കാനും കാണും.
അ അ ആ പിന്നെ വേറെന്താ കൂട്ടാം മീന് വാങ്ങാഞ്ഞാല്?
അവര് ക്ക്‌ ന്നെ സാമ്പാറും തോരനൊക്കെയാ ഇഷ്ടം.
ആ കുട്ടികൾക്കൊക്കെ തോരനൊ കെ കൂട്ടോ?
കുട്ടിയാക്ക് മൂത്തയാക്ക് നോൺ വെജൊക്കെ താല്പര്യം മീൻ അങ്ങനെ വലിയ താല്പര്യംല്ല. ഇ ക്ക്‌ ലിഷ്ടാ ആ
ഉ ഉം
മ് ചിക്കനൊക്കെ ആണെങ്കിൽ ഫുഡ് കഴിച്ചോളും അല്ലെ നമ്മള് നിർബന്ധിക്കണം വാരി കൊടുക്കണം.
ഓ ഓ ഉം
അങ്ങനെയൊക്കെ അല്ലേ തന്നെ എ ടുത്തച്ച് കഴിക്കും.
ഏ് തന്നെടുത്ത് കഴിക്കൂലേ?
ആഹ് അതന്നെ അതൊക്കൊ ആണെങ്കി കഴിക്കും അല്ലേ കണക്കാ
ആഹ് ഇബടെന്റെ വെല്ല്യേ കുട്ടി ഒന്നും നിക്കൂല ഒക്കെ ഔട്ന്ന് ഇട്ത്ത് കൊടുത്തെങ്കില്ലേ തിന്നോളൂ കഴിക്കൊള്ളൂ.
ആഹ് ആഹ് ഒന്ന് രണ്ട് മാസം ഒക്കെ ആയിട്ടാ ട്ടയ്പ്പം തന്നെ ഏയ്ര് കഴിക്കാനായി ഇച്ചിരി ഇച്ചിരി പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കൊണ്ടു വെരും വലുതാവുന്നതനുസരിച്ച് ചെയ്ത് പഠിക്കട്ടെന്ന് പർഞ്ട്ട് അല്ലെങ്കി എടുക്കത്തില്ല അവിടെ ഇരിക്കും
ഉം ഉം ഉം പെര്ന്നാളൊക്കെ കഴിഞ്ഞിലെ?
ആഹ് ഇതൊക്കെ കഴിഞ്ഞിരിക്കുവായിരുന്നു വെക്കേഷനൊക്കെ ആയപ്പോ എന്ത് ഒന്ന് പിന്നെ സ്കൂൾളൊട്ട് പോവുന്നതിന്റെ തെരക്കല്ലേ എല്ലാം ബുക്കെല്ലാം പൊതിയണം ങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട് ആഹ് ഇവിടെ അത്ങ്ങനെ വെച്ച് വെച്ച് ആഹ് ഇന്റെ ഹസ്ബന്റ് അങ്ങനെ ചെയ്ത് തരും
ഉം പൊതിയാനൊക്കെ അവ്ട് ഉം ആരോര് ഹ് പൊതിയാനൊക്കെ ഒരു ഇൻട്രസ്റ്റാ
ആഹ്
നമ്മള് ഉം
ആഹ് ഞാനിങ്ങനെ പറയും അതൊന്ന് പൊതിഞ് വെച്ചുടെന്നൊക്കെ ചോദി എപ്പം വരുമ്പോ ഒരെണ്ണം ഒക്കെ എട് പൊതിഞ്ഞിട്ട് ഇട്ടിട്ട് പോവും പിന്നെ എളെ കുഞ്ഞ് വന്ന് അതെല്ലാം പിടിക്കും അത് കാരണം എടക്ക് ഫ്രീ ആകുന്ന സമയത്തേ എടുക്കാൻ പറ്റു
ബുക്സൊക്കെ ബേഗ്ക്കെ വാങ്യൊ?
ആഹ് ബാഗ്ക്കെ വാങ്ങി യൂണിഫോം ഇത് വരെ തയ്ച്ചു കിട്ടിയില്ല ഉം നാളത്തേക്കാ റെഡി ആവത്തോളെന്ന്
ഫസ് ഞങ്ങളെ ഇവിടെ സ്കൂൾന്ന് അട്ച്ചലാ അവിടെ എങ്ങനെ അടിച്ചല്? ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ